ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇത്ര നേരം കേൾക്കുന്നുണ്ടായിരുന്നില്ല ആഹ് ഓക്കെ ആയോ എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ഉണ്ടാവും ആഹ് ആഹ് ന നല്ല വിശേഷം നല്ല വിശേഷം അവിടെയോ
ആഹ് ഇവിടെയും നല്ല വിശേഷാണ്
ആഹ് എന്താ പരിപാടി അതെ പഠിക്കായിരുന്നു ഇപ്പൊ കളിക്കുന്നു പഠിച്ചെല്ലാം ഹോംവർക്കെല്ലാം കഴിഞ്ഞു ഇനിപ്പോ നാളെ മണ്ടേയല്ലേ അപ്പൊ ഹോംവർക്കെല്ലാം ചെയ്തു കളിക്കുന്നു ഉം
ഇവടെം അങ്ങനെ തന്നെ ഇവടെ ആകെ തെരക്കായിരുന്നു ഇപ്പൊ മ്മ് പഷേ ഇപ്പ ഈ വേഹ് വെള്ളിയാഴ് പി ടി എ മീറ്റിങ്ങ് ഇണ്ടായി രുന്നു ക്ലാസ്സ് പി ടി എ അപ്പഴാണ് ബുക്കും കാര്യങ്ങൾ ബുക്സും കാര്യങ്ങളും ഏഹ് യൂണിഫോമൊ
ആഹ് അയ്ശരി ഓ ഓ
അപ്പോ അത് പൊതിയുന്ന തിരക്കിലൊക്കെ ആയി
ആഹ് പ്പ കഴിഞ്ഞോ എല്ലാം പൊതിഞ്ഞു കഴിഞ്ഞോ മ്മ് സ്കൂള് തൊറന്നാല് ഇപ്പ തെരക്കന്നെ
ആ അതെ നല്ല തെരക്കാണ് ഏഹ് നോട്ട് ബുസ്തകം പൊതിയലും മ് ഏ ബുക്സ് നമുക്ക് ഉം നോട്സ് നോട്ട്ബുക്ക്സ് ഉണ്ടല്ലോ അത് മുൻകൂട്ടിം മുൻപേ വാങ്ങിയിരുന്നു ടെസ്റ്റ്ബുക്ക് ഇപ്പഴാണ് കിട്ട് ട്ടിയത്
അതേലെ ആ ഇവടെ മോക്ക് നേരത്തെ കിട്ടി പ്പൊ ഞാനെല്ലാം ചെയ്തു വെച്ചിരുന്നു
ആ നോട്ട്ബുക്കൊക്കെ ഞാന് പുതിയലൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതാണ് ക്ഷെ ഈ ഒരു കാര്യം ഉം
എന്ന്ട്ട്
എന്താ
ഷ്പുഡ് ഷ്പുഡൈ ച്ചൊ
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം എട്ട്രെക്കാവും എട്ട്ര ഒമ്പത് മണി ഒക്കാവും കഴിക്കുമ്പഴേക്കും ഉം
ഉം ആവുന്നത് നേരത്തെ കഴിക്കൂ ആ ഞാൻ കഴിച്ചു ഞാൻ വേഗം കഴിക്കും വന്ന്ഴിഞ്ഞാപിന്നെ വർക്ക്ണ്ട് അത്‌ കഴിഞ് വന്ന പിന്നെവേഗം കഴിക്കും ഒരു വെഷപ്പായിരിക്കും ആ സമയത്ത് ഉം ങ്ങനെ ഇപ്പൊ നേരത്തെകെടക്കാറ്ണ്ട് സ്കൂൾക്കെല്ലാം നേരത്തെ എണിക്കെണ്ടേ അപ്പൊ അവള് മ് നേരത്തെപിടിച്ച് കെടത്തും ഉം അ ഒര് പത്ത് പത് ത്തരെൻ്റുള്ളില് കെടക്കും പത്തരൻ്റുള്ളില് ഉറങ്ങും ആ പത്ത് മണിക്കെല്ലാം പിടിച്ചു കെടത്തിയാ പത്തരയാവും ഒറങ്ങുമ്പോ അവള് യു കെ ജി ല യു കെ ജി ല മ് അതോണ്ട് ആ വേഗം ബുക്സെല്ലാം കിട്ടോ അവർക്ക് വേഗം വേഗം കിട്ടി അവെല്ലാം ചെയ്തു ഉം അവിടെ ആരെങ്കിലും മ് വല്ലൃ ക്ലാസ് പ്പൊപഠിക്കുന്നവരുണ്ടോ പത്തിലൊക്കെ
ഇല്ലാ എട്ടില് പഠിക്കുന്നവരെയുള്ളു പത്തില് പഠിക്കുന്നവര് എൻ്റെ കസിൻസ്ണ്ട് ആ അവര് പത്തില ഉം പത്തിലാണ് അവരുടെ റിസൾട്ട് കൊഴപ്പണ്ടായിരുന്നില്ല ആ ഫുള്ള് എപ്ലസ് തന്നെ ആയിരുന്നു
അതേല്ലെ ഉം ഇപ്രാവശ്യം നല്ല കുറവാ എ പ്ലസ് എല്ലാം നല്ല
അതെ വളരെ കുറവാണ് അ ഇപ്പൊ നമ്മടെ സ്കൂളിൽ തന്നെ പതിമൂന്നങ്ങാണ്ടേ എ പ്ലസേ ഉള്ളൂ ഫുള്ളേ എ പ്ലസ്
അതേല്ലേ ഉം സമ്പൂർണ വിജയം ഇല്ലാ തോന്നുന്നു അല്ലെ തോറ്റതും ഉണ്ട് തോ തോറ്റതുണ്ടെന്ന് തോന്നൂല്ലേ സമ്പൂർണ്ണ വി
ഇണ്ട് ഇണ്ട് ഇല്ല ഇല്ല ഇല്ല നമ്മുടെ സ്കൂളില് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കുട്ട് ല് എഴുതില് ഇരുന്നൂറ്റി എൺപത്തൊന്ന് കുട്ടികളേ പാസ് തായതുള്ളു നാലു
ഓ തോറ്റിട്ടുണ്ടല്ലെ ആദ്യല്ലാം തോൽക്കുന്ന കുട്ടികൾക്ക് വിഷമാവു ഇവര് ജയിപ്പിച്ചു വിടലാണ് പതിവ്. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കാര്യല്യാ. അവരുടെ ഭാവിം കൂടി നശിപ്പിക്കാണ്. അവർക്ക് തുടർന്ന് പ ആ അവര് നമ്മള് വിചാരിക്കും ചിലപ്പോ ആ കുട്ടികള് വേറെ വല്ല കഴ് വ്ള്ള കുട്ടികളായിരിക്കും. അപ്പോ അവരുടെ പേരൻ്റ്സാ ആ ജയിച്ചല്ലോന്ന് പറഞ്ഞ്ട്ട് പിന്നേം പഠിക്കാൻ വിട്ടാക്കും. അവരതെങ്ങനെങ്കിലും ജയിച്ച് പോയതായിരിക്കും
അതെ. ഊം. ഇപ്പോന്ന് പറഞ്ഞാല് എട്ട് മുതല് ത്തില് പഠിച്ചു തൊടങ്ങണം. എട്ട് മുതലാണ് ഉം എട്ടിന്റെ ഏ ബാക്ക്യാണ് പിന്നെ ഒമ്പത് എട്ട് പഠിച്ചിട്ടില്ലെങ്കില് ഒമ്പത്ക്ക് ഇരുന്നിട്ടൊരു കാര്യോല്ല.
ഉം. അതെ. നമ്മള് പഠിക്കുമ്പോളെല്ലാം പത്ത് പത്തായിരുന്നു നമ്മുടെ ടേണിംഗ് പോയിന്റ്ന്ന് പറണേ. ഇപ്പോഴൊക്കെ എട്ടാം ക്ലാസ് മൊതലേ തൊടങ്ങി.
ആ തൊടങ്ങി. ഇപ്പോ ആ നല്ല ടഫാണ്. എട്ട് പഠിച്ചിട്ടേ ഒമ്പത് കാര്യോള്ളു.
ഉം. പക്ഷേ മക്കളും അതുപോലെ പഠിക്കുന്നുണ്ട്ട്ടോ. മക്കളും ഇപ്പോ പഠിത്തത്തില് ഒഴപ്പൊന്ന്വല്ല. എല്ലാരും നല്ല ഉഷ് എത്താറായി. ആരും പറഞ്ഞു കൊടുക്കണ്ട. നമുക്കൊക്കേന്ന് പറഞ്ഞാല് പേരൻറ്സൊക്കെങ്ങനെ അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെയൊന്നുല്യാ. അവരവരുടേതായ ഒരു ട്ടില് പഠിച്ചു പോകുന്നുണ്ട്. ഉം
ആക്കിയില്ലേ? എക്സാമ് ന്റെ പടിഞ്ഞ് കൂട്ടിയതില് ഏ മ ക്കക്ക് കൊറച്ച് പേടി വര ത്തിട്ടുണ്ട്. കാരണം ഇനി എക്സാം എങ്ങനെ ആയിരി ക്കും അത് അറിയില്ലല്ലോ ഫുള്ള് പഠിച്ചോണ്ടൊരവസ്ഥയാണോ? അപ്പോ പഠിക്കുന്നുണ്ട്.
അതെ പഠിക്കട്ടെ പഠിക്കട്ടെ. പക്ഷേ ചെല എക്സാമുകളൊക്കെ കണ്ടില്ലേ? പ്പ നീ
അതെ. ഓ അത് ഉം കൊറേ കുട്ടികള്. എന്റെ ഒരു ആ എന്റെ ഒരു അയൽവാസി അതേപോലെ എഴുതി അത്യാവശ്യം ഏ റാങ്ക് ലിസ്റ്റില് വരാൻള്ള മാർക്ക് ഇണ്ടായിരുന്നു. പക്ഷേ
എഴുപത്തഞ്ച് മാർക്ക് ഉണ്ടാരുന്നു എഴുന്നൂറ്റിഇരുപതില് അവനു ഉറപ്പായിരുന്നു അത് ആ മതി അവനു ഉറപ്പായിരുന്നു ഇവിടെ കിട്ടും എന്ന് മെഡിക്കൽ കോളേജിൽ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു പക്ഷെ എക്സാംമ് ക്യാൻസൽ ഏതിലെ
ഹോൾഡ് ചെയ്‌താത്തന്നെ അവർക്കോരു കോളേജില് വറാനുള്ളത് മതി അത്ര മതി
അവര് ഇപ്പൊ റിപ്പീറ്റേഷൻ ആണത് കഴിഞ്ഞ കൊല്ലം ഒന്ന് റിപ്പീറ്റ് ചെയ്ത അപ്പ വീണ്ടും അവർക്ക് വീണ്ടും ഒരു വർഷം കൂടി പോ അല്ലേ
അതെ ഇത് ഈ എന്താ ചോർ കൊറച്ച കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്ും പറയുന്നുണ്ട്
ഇപ്പോൊ ഈ ജൂൺ ഇരുപത്തൊന്നിനാണ് ഇനി എക്സാം വെച്ചിരിക്കുന്നെ അതുപോലെ ഇപ്പൊ ചോർന്നുന്നാ പറയുന്ന ഇപ്പൊ ഏന്ത് വിശ്വസട്ടണ കുട്ട ആ പിന്നെ ആത്മഹത്യകള ഉണ്ടല്ലേ ഇപ്പൊ ഒരു കുട്ടി ആ അതിലെന്താ കോമഡിന്നറിയോ ഈ നീറ്റ് എക്സാം സെന്ററിലെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ ഇതാണ് സ്ട്രിക്റ്റ് ആണ് അവർക്ക് മെറ്റലുള്ള പാന്റ് ഇടാൻ പറ്റില്ല ആ അതെ ഇതിലില്ല എന്നെ ഈ സെന്റെഴ്സില് പോയിക്കഴിഞ്ഞാല് നമ്മള് തന്നെ കുട്ടികള് നിന്ന് വേർക്കണ്‌ കാണും ഉം
ഇവിടെ കോയിക്കോട് എവിടെ ക്യാമ്പസിലാണ് എഴുതിയത് ൽ ന്റെ അയൽവാസി ആ ആ ക്യാമ്പസില് എഴുതീ ട്ട് നല്ല സ്ട്രിറ്റാണ് ഒരു കുട്ടീടെ ആഹ് ഒരു കുട്ടീടെ ഡ്രസ് ഉള്ളടക്കം ഏഹ് പെൺകുട്ടിയുടെ ഡ്രസ്സിന്റുള്ളടക്കം പരിശോധിച്ചു ഏഹ് അതടക്കം ചെയ്തു അയ് അവിടെ മാത്രം പോയല്ലോ സെക്യൂരിജി സിസ്റ്റം ഇത് പ്രസ്സും ഈ മീ എക്സാമൊന്ന
എല്ലാവടെയും കള്ളത്തരങ്ങളിങ്ങനെ നടക്കാ
ഹും ഓരോരുത്തര്
പക്ഷെ പഠിക്കാതെ അങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യ ഇല്ലേ വ്യാജ സർട്ടിഫിക്കേറ്റ് വാങ്ങിച്ചിട്ട് അവർക്ക് എന്താ കാര്യം മറ്റുള്ളവർക്കാണ് അതുകൊണ്ട് ദോഷം അതില് കോമഡി കണ്ടില്ലേ എത്രയോ ലക്ഷം കൊടുത്തിട്ട് പത്തോ ഇരുപതോ ലക്ഷം കൊടുത്തിട്ടല്ലേ അത് വാങ്ങിച്ചത് കൊ വര് എന്നിട്ട് അവന് എന്നിട്ട് പോലും നൂറ്റിരുപത് മാർ
അതെ ഹും പിന്നേന്ന് പർന്നാ ഈ എക്സാമ് ഉം കൊറച്ചൊക്കെ ഏഹ് ടഫ് അല്ലായിരുന്നു കൊർ ച്ചൊക്കെ സിംബ്ലായിരുന്നു
ആ ആ അതെ സിംമ്പിളായിരുന്നു ഓസ് ആഹ് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോ അത്യാവശ്യം നല്ലാ എക്സാംമ പക്ഷെ അതും ഒരു പേടിയായിരുന്നു കാരണം എല്ലാവർക്കും സിമ്പിൾ ആയി കഴിഞ്ഞാല് കട്ട് ഓഫ്
അതെ അതെ അത് ശരിയാണ് അത് ഏതൊരു എക്സാം ആയാലും അങ്ങനെ ഇപ്പൊ യു എസ് എസ് ആയാലും എൽ എസ് എസ് ആയാലൊക്കെ അങ്ങനെയാണ് കുറെേ കുട്ടികൾക്ക് ഒന്നും രണ്ട് മാർക്കിനോക്കെയാണ് യു എസ് എസ്
ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ് ഇഷ്ടം തന്നെ വളരെ മോശമായ അവസ്ഥയാാണ് പോ ണ്ടിരിക്കുന്നു
എന്തോ
അല്ല ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റ സ്റ്റം തന്നെ വളരെ മോശമായ അവസ്ഥയാണെന്ന് പറയാം വേറെ അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും ഇപ്പോ വേറെ ഇപ്പൊ നമ്മുടെ അവിടുന്ന് മിക്കവാറും കുട്ടികൾ യു കെയിലേക്ക് പോകുന്നതിന്റെ കാരണമത ഇപ്പ ഇവിടെ ആരും ആ ഹയർ സ്റ്റഡീസ് ആരും ഇവിടെ ചെയ്യുന്നില്ല
എന്റെ വീടിന്റെ അടുത്ത് ഒരു കുട്ടി ഇതേപോലെ ഉക്രൈന് പോയിട്ടാണ് ഫസ്റ്റ് ഡോക്ട റവാൻ പഠിച്ചതാണ് ഉക്രൈന് പോയത് ഫസ്റ്റ് പോയത് പിന്നെ അവിടെ യുദ്ധം കാര ണയതിന് ശേഷം ജോർദാനോ എവിടെയ മാറ്റി അവര്
കാരണം നമ്മുടെ ഇവിടെ നിന്നിട്ട് കാര്യല്ല ഇവിടെ ഇതാണ് സിസ്റ്റം ഉം
ഇരുപത്തറ് ലക്ഷങ്ങാ
ആ അവർക്ക് പൈസള്ളോതോണ്ട് അവർക്ക് പോവാം പക്ഷെ സാധാരണക്കാരുടെ അവസ്ഥ മോശല്ലേ നമ്മൾ തന്നെ ഇപ്പോ ഈ റിപ്പീറ്റേഷൻ ചെയ്യണത് തന്നെ ഇപ്പൊ പ്രൈവറ്റിൽ പ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ഇല്ല അപ്പൊ അതുകൊണ്ടാണ് അവനത്രയും കഷ്ടപ്പെട്ട് എനിക്കതില് കിട്ടണം എന്നുള്ള
അതെ ഇപ്പോ ദാ ജെ ഇ എക്സാമിന്റെ റിസൾ ട്ട് വന്നായി
ആ ഹാ
അത് ഏ് കൊഴപ്പല്ല അത് അടിപൊളി ആയിട്ട് നടന്നു അപ്പൊ നമ്മടെ കേരളത്തിലെ ഏതോ ഒരു ക്യാമ്പസില് എത്രയാ മുപ്പത് റോ റാങ്ക് ഹോൾഡേഴ്സ് ഇണ്ടല്ലോ ജെ എക്സാമില് ഏ് എത്രേ തേർഡ് റാ ഓൾ ഇന്ത്യ തേർഡ് റാങ്കോ ഉം അങ്ങനെന്തോ കി ട്ടിയ ഒരു കുട്ടിയൊക്കെ ഉണ്ട
ഓ ഓ അതറിയില്ല ഓ ഇവിടെ ഇവരും എഴുതും ഇവൻ സൈലത്തിലാ പഠിക്കുന്നെ അപ്പൊ ഇവര് കൊണ്ടെല്ലാം ജെ ഇ അതുപോലെ നീറ്റ് എല്ലാം എഴുതിപ്പിക്കും നീ നീറ്റ് മാത്രല്ല ജെ ഇ പിന്നെ അയി സറ് എന്നു പറഞ്ഞിട്ടൊരു എക്സാമില്ലേ അതെല്ലാം എഴുതിപ്പിക്കും ഇവരെ കൊണ്ട് ഉം ക്ഷെ ഒത്തിരി കഷ്ടല്ലെ അതെ ഇപ്പം കണ്ടില്ലേ നാല് കുട്ടികള് മരിച്ച് അന്ന് എക്സാമ് മാറ്റിവെച്ചപ്പോ തന്നെ നാല്കുട്ടികള് ആത്മഹ ത്യ ചെയ്തു ഇപ്പോ ഈ എക്സാമിന്റെ കൊറച്ച് ഒരു ടു ത്രീ ഡേയ്സ് മുന്നേ ഒരു വാർത്ത കണ്ടു ഇനി ഒരിക്കൽ കൂടി എഴുതാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്
യ്യോ എന്തോ ചെയ്യാം ഇന്ത്യയിലെ സെക്യൂരിറ്റി സിസ്റ്റം അത് വളരെ ഏഹ് മോശാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതോക്കെ സംഭവിക്കുന്നത് സത്യം പറഞ്ഞാ അവരെ എഹ് ഇതില് കേസെടുക്കൊക്കെയാ വേണ്ടത്
ഇന്ത്യയുടെ പ്രത്യേകിച്ച് കേരള ത്തിൻ്റെ ഇപ്പ കേരള വളരെ മോശായിക്കൊണ്ടിരിക്കയാണ് അല്ലെങ്കില് അതെ.
എക്കേണ്ടതാണാന്നും
നമ്മള് ആദ്യയെല്ലാം നമ്മുടെ ഇന്ത്യയില് കൊറച്ച്. സാക്ഷരതയും എ് ഇതൊക്കെള്ളത് നമ്മുടെ കേരളാണെന്ന് പറയു ആയിരുന്നു ഇപ്പൊ അത് കേരളം ആണ് ഏറ്റവും മോശമായി പോയി കൊണ്ടിരി
അതെ അതെ ഉന്നത വിദ്യാഭ്യാസത്തിന് അ് മോശായിട്ടാണ് പോകുന്നത്
ഇല്ല ഇനി ഇപ്പ സർക്കാരൊക്കെ മാറിയില്ലേ ശരിയാവുന്ന് വിചാരിക്കാം പ്പതേ ഞാന് കഴിഞ്ഞ ദിവസം എക്സാമ എനി ക്ക് ഡിഗ്രി ലെവല് എക്സാം ണ്ടായിരുന്നു ഈ കഴിഞ്ഞ ശനിയാഴ്ച അതിന് പോയപ്പ തന്നെ സിലബസിലുള്ള ഒരൊറ്റ വിഷയ ഇതിലില്ല കോൺസ്റ്റിറ്റ്യൂഷന് ഒന്നും ഇല്ലേ ഇല്ല ഫുൾ ബെൾ ഹിസ്റ്ററിയിൽ എവിടെന്നെക്കെയോ എക്സാം ഇട്ടിരിക്ക പഠിക്കുന്നതല്ല നമുക്ക് എക്സാമിന് വരുന്ന മ് ആ ശരി എന്നാട്ടോ ഓക്കെ ഒക്കെ